ഹലോ ആഹ് കേക്കാം കേക്കാം പറഞ്ഞോ ആഹ് ഇപ്പൊ ഇവിടെ കറുത്ത് വരുന്ന് പെയ്യ്ണില്ല അവിടെ പെയ്യണാ
ഇല്ല ഞാൻ വിജാരിചൂ മഴപെയ്യ്ണേ ന്ന് അതാ നിന്റെട് ചോയിച്ചേ
ആഹ് ആഹ് ഇവിടെ മഴയൊന്നും അങ്ങനെ പെയ്യണ് ല്ല ഇന്ന് രാവിലെ ഉണ്ടേന്ന് ചെറുതായിട്ട് പൊടിയല്ലേ അനി അത് കഴിഞ്ഞ് വെയില് എറച്ച് ഞാൻ പറയ്ണ ഇതാണ് നല്ലത് രാവിലെ കൊറെ മഴ പെയ്തി കൊ രാവിലെ വെളുപ്പ കാല ഒക്കെ മഴ പെയ്തി പിന്നെ പിള്ളെര് സ്കൂളി പോണ സമയാവുമ്പം വെറക്കണം റച്ചി ക്കി പിന്നെ വൈന്നൈരം വരെ
മുമ്പാണെങ്കില് ഈ രാവിലെ മഴ പെയ്തിട്ട് വൈ മഴ പെയ്യാതിര് ന്ന്‌ട്ട് വൈകുന്നേരം ഒരു മഴ പെയ്യായിരുന്നു അങ്ങനെ മതിയായിരുന്നു
ആ അത് അത് പിന്നെയും കൊള്ളാം പക്ഷേ മെനഞാന്ന് ഇന്നലേക്ക് അങ്ങനെയിരുന്നു രാവി ഇങ്ങനെ മഴ പെയ്തിട്ട് രാവിലെ വിറച്ചിട്ട് വൈകുന്നേരം വരെ പക്ഷെ ഇപ്പൊ അതാണ് നല്ലത് അത് നമു കൊറേ നമ്മള തുണിയും ഒണങ്ങും കാര്യങ്ങൾ നടക്കും
ഉച്ചക്ക് ശേഷം മഴ പെയ്യുമ്പോ അതെ ഓഹ് പിന്നെ പിന്നെ ഫ്രണ്ട്സ് ഒക്കെ വിളിക്കാറുണ്ടാ
ഫ്രണ്ട്സിന്റെ കാര്യമൊന്നും പറയണ്ട കുറച്ച് കൂട്ടുകാരു ഉണ്ടായിരുന്നു ആ കാര്യങ്ങളൊന്നും പറയണ്ട ഇപ്പം അങ്ങനെ മിണ്ടൂല്ല കൂട്ടുകാരുയിട്ട്
ആഹ് ആവശ്യത്തിന് മാത്രം നമ്മളെ വിളിക്കൂ ല്ലേ
ആഹ് ആവശ്യത്തിന് മാത്രം വേണ എന്നൊരു ആവശ്യം ചെയ്തു കൊടുക്കാത്തോണ്ട് പിന്നെ അതിന് ശേഷം മിണ്ടൂല
അതെ അതെ ആത്മാർത്ഥമായിട്ടുള്ള ഫ്രണ്ട്സിനെ കിട്ടാ വളരെ പാടാണ്
ആഹ്
അവര് ആഹ് അതെ പിന്നെ ബന്ധങ്ങൾക്ക് വാല്യൂ കൊടുക്ക്ണ ചെലവരുണ്ട്
അതുകൊണ്ട് ഇപ്പം കൂ വീട്ടുകാര് തമ്മിൽ തന്നെ വീട്ടുകാർ തന്നെ ബന്ധങ്ങൾക്ക് വാല്യൂ കൊടുക്കൂല ഇപ്പൊ
അ അതെ അതെ അതെ ഇപ്പൊ വീട്ടുകാരും വരെ നമ്മളെ യൂസ് ചെയ്യാനാണ് നോക്ക് ണേ
ഉം ഇപ്പൊ മോനെ ഞാന് ട്യൂഷന് വിടണേ മോന ട്യൂഷൻ വിടണം ഇപ്പൊ ചേച്ചിയുടെ കൊച്ചിന് ആ ചേച്ചിയുടെ കൊച്ചിന് ട്യൂഷന് വിടാൻ വേണ്ടിട്ട് ഇന്നലെ ഞാൻ അങ്ങോട്ട് പോയിരുന്നു അപ്പൊ പറഞ്ഞ് അ എ ന്റെ ടെ എനിക്ക് വണ്ടി ഉള്ളതു കൊണ്ട് എന്റെ അടുത്ത് അവിടെ പോയി വിളിച്ചോണ്ട് വന്ന്
അയ്യോ ആ അപ്പൊ അത് ഭയങ്കര ഇതല്ലേ പെട്രോൾ പെട്രോൾ ഒക്കെ അടിച്ചു പോണ്ടെ പ്പം പെട്രോൾ
ഞാൻ പറ്ഞ്ഞ് ഞാൻ പറ്ഞ് ആഴ്ചയിൽ എനിക്ക് ഇരുന്നൂർ തരൂ ങ്കി ഞാൻ കൊണ്ടോയി ആ വന്ന് വിളി ളിച്ചു കൊണ്ടാക്കാന്ന് പറ്ഞ്ഞു അപ്പൊ പറ്ഞ്ഞു ശെരി ശരി തരാന്ന് പറഞ്ഞു ഞാൻ പറ്ഞ്ഞു
ആഹ് ആഹ് അത അന്ന പിന്നെ കൊഴപ്പല്ല അതാ ആ അങ്ങനെ പിന്നെ നമ്മള് പെട്രോള് അടിച്ച് പോയി അവരെയും വിളിച്ചൊണ്ട് പോണംന്ന് വെച്ചാ അതൊക്കെ ഭയങ്കര പാടുള്ള ജോലിയല്ലേ
നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കി കൊഴ പ്പ നമുക്ക് പോയ അടിച്ച് കൊണ്ടാക്കാം പൈസ ഇല്ലാത്തപ്പോ ചോദിക്ക്ണെൽ വേറെ തെറ്റൊന്നു ഇല്ല
ഇപ്പൊ ജ ജോലിക്കൊന്നും പോണില്ലേ
ഇപ്പൊ ഇല്ല ഇനി ഞാൻ കമ്പ്യൂട്ട് റ് പഠിക്കണം അത് കഴിഞ്ഞ് ഇനി എന്തെങ്കിലും ജോലി നോക്കണം
ആഹ് അതെ അക്ഷയ്ലും പോയിരുന്നാ ഈ അഞ്ചു മണി വരേക്ക് ഒക്കെ ഉള്ളൂ സർക്കാർ സ്ഥാപനങ്ങളേ അപ്പോഴും അഞ്ചു മണിയാകുമ്പോൾ നമുക്ക് നേരത്തെ വീട്ടിൽ വരാം നേരത്തെ
അതന്നെ പക്ഷെ എനിക്ക് കുഞ്ഞിന് രാവിലെ ആവ ഇപ്പ ബസ്സിൽ പോണത് കൊണ്ട് ഒമ്പത് മണി തൊട്ട് ട്ട് അവൻ നാല് മണിആകുമ്പ വരും എനിക്ക് നാല് മണിക്ക് ശേഷം അവനെ വിളിക്കാൻ ആരും ഇല്ല അല്ലെങ്കിൽ ഞാന് എവിടെയെങ്കിലും പോകാർന്നു അല്ലെങ്കിൽ അതിന്റെ ഇടക്ക് വെച്ച് അവന ആരെങ്കിലും വിളിച് ആക്കി ഇത്തിരി ട്യൂഷൻ ഇത്തിരി ചോറും കൊടുത്തിട്ട് ട്യൂഷനാക്കിയിരുന്നെങ്കിൽ ഞാൻ വൈകുന്നേരം വിളിക്കുവായിരുന്നു ആ ഇട
ആ വീട്ടില് വീട്ടില് ആരൊക്കെ ചേച്ചിയും
ഞാനും ചേട്ടനും മോനും
ആഹ് അതോ അയ്യോ അതാണ്ല്ലേ പ്രശ്നം
ഉം അതും പോയിട്ട് അവ്ന അങ്ങനെ ആ അവന് ആരുമായിട്ട് അങ്ങ് നിക്കൂല കൂടെ
ഓ ഓ അമ്മ അല്ലെങ്കി അച്ഛൻ വേണം അല്ലേ
അച്ഛനുണ്ടെങ്കിലും കുറച്ചു നേരോക്കെ നിക്കും എന്നാലും നിക്കൂല്ല ചോറൊന്നും കഴിക്കൂല്ല ഞാൻ കൊടുത്താലേ കഴിക്കുള്ളൂ അതൊക്കെ മാറ്റണോന്ന് വിചാരിക്കണ്
അതെ അതൊക്കെ മാറ്റണം പിന്നെ വിട്ടില് മൃഗങ്ങളൊക്കെ ഉണ്ടോ
ഓ ഇപ്പൊ ഒര് പട്ടിക്കുട്ടിയെ വാങ്ങിച്ചായിരുന്നു
ആഹ് ആ എങ്ങനെയാ അത്
അത് അതേ ഉള്ളു അതിനെ ആ ആ പ ട്ടിക്കുട്ടിയെ എന്റെ കൊച്ചു പെടുത്താൻ പാടൊന്നുല്ല
അയ്യോ എന്തായും അത്
തൂക്കി എടുത്തോണ്ട് നടക്കും ഒറ്റ കൈയ്യോണ്ട് തൂക്കും രണ്ട് കൈയ്യോണ്ട് തൂക്കി എടുക്കും
അയ്യോ അത് പൊടിയല്ലേ അപ്പഴത്തേക്ക് ന്ന നേരെ ഒറച്ച് കാണൂലല്ലേ കയ്യും കാലുംക്കെ
ഉം കൊച്ചു പിള്ളര് കൊച്ചു പിള്ളരെ ഏത് കൈയിലെടുത്ത് ഉറക്കുവല്ലോ അതുപോലെ കൈയിലെടുത്ത് മലത്തി കിടത്തിട്ട് ഇത് വാവാവോ വാവാവോ പാട്ടുപാടും
ഓഹ് ആ അപ്പൊ നേരം പോവൂലേ നിങ്ങക്ക്
പിന്നെ അവന് ഈ ഫോണ് കാണുന്നെ കൊറച്ച് കൂടുതലായത് കൊണ്ട് ഒരു പട്ടിക്കൂട്ടിയെ വേണം വേണന്ന് പറഞ്ഞ്
ആഹ് ആ ഇനി ഇനി അതിന്റെ കൂടെ അങ്ങ് ആയിക്കോളും
സ്കൂളിൽ പോകുമ്പോ കുഴപ്പല്ല സ്കൂളിൽ പോകുമ്പോ അങ്ങനെ ഫോണൊന്നും കാണില്ല വീട്ടിരിക്കണ ദിവസം ചോദിക്കും ചോദിച്ചില്ലെങ്കി അവൻ വെറുതെ വഴക്കുണ്ടാക്കി കൊണ്ട് നടക്കും
ഫോണിന് വേണ്ടിയല്ലേ
ഫോൺ കൊടുക്കാൻ വേണ്ടിയിട്ട് അറിയാം മിണ്ടാ തിരുന്നേ ഫോണ് കൊടുക്കുന്ന് അതുകൊണ്ട് ചുമ്മാ ഇരുന്നു ബഹളം ഉണ്ടാക്കും
ആഹ് ആ
പട്ടിക്കുട്ടിയെ പട്ടിക്കുട്ടി പട്ടിക്കുട്ടിയെ മോപ്പ് എന്തെങ്കിലും സാ തുണിയോ എന്തെങ്കിലും എടു റ പുറത്തൂടി ഇട്ട് കൊടുക്കും
അയ്യോ അപ്പൊ ഇപ്പൊ ഫുൾ ടൈം പട്ടിടെ കൂടെ തന്നെ
ഓ തുണി എന്തെങ്കിലും എടുത്ത് കടിക്കാനിട്ട് കൊടുക്കും അത് കടിച്ച് വെച്ച്ക്കണെങ്കി ആ തുണിയോടെ അതിനെ തൂക്കിയെടുക്കും
ഓയ്യൂ
ആഹ ഇത് ആ അതിന് ഭയങ്കര ഇഷ്ടാ ഇങ്ങനെ തൂക്കി എടുക്കണത്
അത് കളിന്ന് വിജാരിചിരിക്കണാരിക്കും കേട്ടാ ആഹ് ആ ഇപ്പൊ വീട്ടില് ആ ചേച്ചി പറഞ്ഞോ
അതിന് ഇനി നാളെ ഇൻചക്ഷൻ ഉണ്ട്
ഓ അപ്പൊ അത് കരയൂല്ലേ ഇഞ്ചക്ഷൻ എടുക്കുമ്പോ
ചേട്ടൻ പറഞ്ഞ എന്റെടുത്ത് കൊണ്ടുപോവാൻ
അയ്യോ
കൊണ്ടുപോയിട്ട് അതിന്റെ ഇനി കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമ്പോ അതൊ ക്കെ മനസ്സിലാക്കിട്ട് ഒരു അതിനൊരു ഇത് തരും ബുക്ക് പോലെ തരും
ആഹ് ബുക്ക് ആഹ് അപ്പോഴത്തേക്ക് ഇത് ഒരു ഡോസ് എടുക്കേണ്ട അതാ ഇത് എത്ര ഇങ്ങനെ എടുക്കോല്ലോ എത്ര ഇത് ഡോസ്ങ്ങനെ എടുക്കുവല്ലോ
എനിക്ക് അതിനെപറ്റി അറിഞ്ഞുകൂട നാപ്പത്തഞ്ച ദിവസാവുമ്പോ ഇഞ്ചക്ഷൻണ്ടെന്ന് പറഞ്ഞ നാളെ നാല്പ്പത്തഞ്ച് ദിവസവും
ആഹ് ആ എനിക്ക് നാല്പ്പത്തഞ്ചച് ദിവസം ആവുമ്പോ പ പാല് കൂടി നിർത്തുന്നറിയൻ പറ്റി ആഹ് അയ്യോ അപ്പൊ അങ്ങനെയാണ്
ഈ പട്ടിക്കുട്ടിയെ വാങ്ങിച്ചൊണ്ട് വന്നപ്പോ അതിന്റെ ചഛനും അമ്മയും ഭയങ്കര കുറേ ക കടിക്കാനൊക്കെ വന്നന്നു
ഓഹ് അന്ന് വെച്ചാ ഇത്രേ കൊച്ചല്ലേ
ആറ് ആറ് ആറ് കുട്ടികൾ ഉണ്ടായിരുന്നു അന്ന് അതില് ചേട്ടൻ പോയപ്പോ മൂന്നെണ്ണേ ഉണ്ടായിരുന്നുള്ളു
ഓഹ് ബാക്കി അവരെടുത്തല്ലേ
ഇല്ല ബാക്കിെല്ലാം കൊടുത്ത്
ഒഹ് അതേപോലെ തന്നെ മീ നമ്മളീഈ മീറ്റ് ചെയ്യിപ്പിക്കുവല്ലോ പട്ടിയെ അപ്പൊ നമ്മളിപ്പ നമ്മള വീ വീട്ടില് പെമ്പട്ടിയാണ് വേറൊരു സ്ഥലത്ത നിന്നാണ് കൊണ്ട വരണെങ്കില് ആഹ് മീറ്റ് ചെയ്യാൻ കൊണ്ടുവന്ന് ആ പട്ടി അവര് വന്ന് ഒരണ്ണത്തിന് എടുത്തോണ്ട് പോകുവെന്ന്
ആഹ് ആഹ്
അങ്ങനെയുണ്ട്
ഉം ഉം
ആഹ് അവര് ഫ്രീ ആയിട്ട് എടുത്തൊണ്ട് പോകുന്നു അവര് പൈസ വാങ്ങിക്കാതെയാണ് മീറ്റ് ചെയയിപ്പിക്കണന്ന് ആഹ് എന്റെ രു രു കൂട്ടുകാരന്റെ വീട്ടിൽ കിടക്കണ അങ്ങനെയാണ് അപ്പൊ ഇതൊക്ക അവര് ഇനിയിപ്പോ ഈ പാല് കൂടി മാറുമ്പം എടുത്തൊണ്ട് പോകോന്ന് അവര് വന്നോരെണ്ണം
ആഹ് ആഹ്
ആ അങ്ങനെയുണ്ട് അപ്പഴത്തേക്ക് അവര് അവര് പറഞ്ഞതന്ന് വെച്ചാ ഈ ഫസ്റ്റ് കുറ്റ പ്രസവിക്കുന്ന കൊച്ചുണ്ടല്ലോ അതിനെയാണ് എടുക്കണന്ന്‌ അപ്പഴത്തേക്കും ഈ അഞ്ചെണ്ണത്തിൽ അവർക്ക്ക്കെ ഇങ്ങനെ മനസ്സിലാവോ എന്തല്ലേ
അത് പട്ടികള അവരിങ്ങനെ നോക്കണ അവർക്ക് അറിയാൻ പറ്റും
തന്നെല്ലേ
ചേട്ട എൻന്റെ ചേട്ടന്റെറെ കൂടെ പ പട്ടിക്കുട്ടി എടുക്കാൻ പോയ ഒരാള് ആഹ് മൂന്നെണ്ണത്തില നൊ ന എ അതിന്റെ കണ്ണ് അതിന്റെ നഖം ഇതൊക്കെ നോക്കി ണ് സെലക്ട് ചെയ്തടുത്തണ്ട് വന്നതന്ന് ചേട്ടൻ പറഞ്ഞു
ഓഹ് അപ്പൊ അവര്ക്കത് മനസ്സിലാവുംല്ലേ
ഇതൊക്കെ നോക്കുമ്പോ അറിയാം എന്ന് പറയണ്
ആഹ്ആഹ്അയ്യോ ഇത് ഏത് പെണ്ണാണ ഇപ്പൊ വീട്ടി കിടക്കണെ
ആൺ ആൺ പട്ടിക്കുട്ടി
ആൺ പട്ടിക്കുട്ടികൾ ഭയങ്കര ആൺ പട്ടിക്കൂട്ടി ഭയങ്കര വിരളി തരമായിരിക്കും
ആഹ് വിരളി തരം മാത്രല്ല ഭയങ്കര കടി കടിക്കാൻ നി
ആഹ് അത് ഭയങ്കര കടിക്കാ നിക്കൂ നേച്ചി അങ്ങനെ ഇവിടെ പറയും ആഹ് ഇവിടെ അമ്മയ്ക്ക് ഇഷ്ടമല്ല അമ്മയുടെത്ത് ഇന്നലെ പറഞ്ഞപ്പോ അമ്മ നല്ല വഴക്ക് തന്ന് പട്ടി പറ്റൂല പട്ടി പറ്റൂല എന്ന് പറയണ് പക്ഷെ അത് അതന്നെ പക്ഷെ അത് നോക്കി വരുമ്പോത്തേക്ക് ക്ക് നമ്മൾ അതിന്റെ കൂടെ ഇടപെഴുമമ്പോഴെ നമുക്ക് മനസ്സിലാവു പക്ഷേ അമ്മക്ക് ആഹ് അതന്നെ പക്ഷെ സമ്മതിക്കണില്ല
ഞാനും അങ്ങനെ ഈ വീട്ടിനകത്തിട്ട് വീട്ടിനകത്തി ട്ടൊന്നും വളർത്തുലായിരുന്നു ഇപ്പ പിന്നെ ഇത് വന്ന് ഇണങ്ങി അങ്ങ ആയിപ്പോഓക്കെ ആയി കുഴപ്പമില്ല
ത തന്നല്ലേ പിന്നെ ഇതിന്റെ ഗ്രൂമ ഒക്കെ ചെയ്യിപ്പിക്കണ്ടേ
അത് വളരിമ്പോ
അതന്നെ ഗ്രൂമു വീട്ടില് അത് വീട്ടില് വരണ സൗകര്യം ഉണ്ടല്ല
ഉം അതൊണ്ട് ഇതുവരെ കുളിപ്പിച്ചില്ലല്ലോ ഇനി ഇഞ്ചെക്ഷന ഒക്കെ എടുത്തതിന് ശേഷം കുളിപ്പിക്കാൻ പറ്റുള്ളൂ.
ഓഹോ ഞാ ഇത് അതുപോലത്തെ എന്റെ ഒരു പട്ടിക്കുട്ടി ഞാൻ കണ്ട ഇന്നാള ഒരു വീട്ട ഞാൻ ഇങ്ങനെ വണ്ടി ഓടിച്ചോണ്ടിരുന്നപ്പോ ഒരു വീട്ടിൽ കൊച്ചച്ച് വെച്ച് കളച്ചുകൊണ്ടിരിക്കുന്നു ഇത്പോലത്തെ ഒരു പട്ടിക്കുട്ടിയെ ആഹ്
പക്ഷെ ഇവിടെ ഉള്ള എന്റെ കുറച്ചാണെങ്കി അനെ കളിപ്പിക്കല്ല അ ദ്രോഹിക്കാന ചെയ്യണത് അവന അറിഞ്ഞുട്ടോ ഞാൻ എന്നിട്ട്
അവരെ കൂടെ പ ക്ഷെ നമ്മുക്ക് കാണുമ്പ
അവന ൂടാ അവൻ നോക്കുമ്പോ കളിക്കണ അത് അവൻ കൂടെ കളിക്കണം പക്ഷെ അവൻറിഞ്ഞൂടാ അവൻ് പറഞ്ഞാലും പറയണ നേരത്തേക്ക് മിണ്ടാതിരിക്കും എന്നിട്ട് അതിന്റെ കൂടെ കളിന്നെ അവക്ക് പറഞ്ഞ അവൻ ഞാൻ കളിക്കണ കളണന്ന്
കളിക്കണം കളിക്കണം പക്ഷെ അവർരിക്കാ പട്ടുകുട്ടികൾക്കതൊയിരിക്കും ഇഷ്ടം
ആ അവന അ തന്നെ ഇഷ്ട അവൻ ഒച്ചൂടെ അവൻ സ്കൂളീ നിന്ന് വരുമ്പോ അവന്റെ വെളിയിൽ നിന്ന് സൗണ്ട് കേൾക്കുമ്പോഴേ ഇവിടെന്ന് കോരക്കും
കൊരക്കും കൊരക്കക്ക് അപ്പഴത്തേക്ക് ഇങ്ങനെ പുറത്തോട്ടൊക്ക് പോകുമ്പോ ഇതിനെ കൊണ്ടു പോവോ
ഞാന് ഇവിടെ വീട്ടില ആളില്ലെങ്കി പോകുമ്പോ കൂടെ കൊണ്ടു പോകും
ആഹ് ആഹ് വണ്ടിൽ ഇരിക്കുവോ?
വണ്ടിയിലൊ ഒരു ഇതുണ്ട് മറ്റേ കുട്ട ഉണ്ട് അതിനകത്തി ഇട്ട് വെച്ചിട്ട് കൊണ്ടുപോ അപ്പൊ ഇരിക്കും കൊറച്ചു നേരം കരയും പിന്നെ കടന്ന്ുറങ്ങും
അപ്പോഴത്തേക്ക് നിങ്ങൾക്കൊക്കെ പുറത്തോട്ടൊക്കെ പോകുമ്പോ അവർക്ക് യാത്ര ചെയ്യ അവര് സുഖമായി
ആഹ് പിന്നെ ഞാൻ പോയി ഇപ്പൊ ഒന്ന് രണ്ട് മണിക്കൂറിനകത്ത് വരുമെങ്കി പാല് വെച്ച് കൊടുത്തിട്ട് പോവും ആ വരുമ്പ പാലെല്ലാം കുടിച്ച്
അതന്നെ ആഹ് നമ്മളിപ്പോ ഒരു പട്ടി വാങ്ങിയരിക്ക നമ്മളിപ്പ വീട്ടില് ആഹ ശരി വെക്കുവാണേ
ഓ ശരി ശരി